ന്താ? ആഹ് കേക്ക്ന്ന
ആഹ് കേൾക്കുന്നുണ്ടോ? ആഹ് കേക്കുന്നു ഹലോ
ഇന്നത്തെ പരിപാടികളൊക്കെ?
ഓ. രാവിലെ ഞാനന്ന് പിന്നെ ആ പുള്ളാരി പോയിട്ടേ ഇങ്ങോട്ട് കേറി വന്ന് അപ്പാ അ അവളുണ്ടായിര്ന്ന അങ്ങനെ കാര്യം പറഞ്ഞൊണ്ടിരുന്നേന്നടെ. അതുകൊണ്ട് നമ്മുടെ പണിയൊന്നും രാവിലത്തെ നടന്നില്ല. ഇന്ന് പോണ്ടായിരുന്നു കെട്ടോ. ആഹ്. അവര് രണ്ടും പോയി. അവക്കെ ഇന്ന് പോണ്ടായിര്ന്ന് അപ്പൊ അവള് പ്പോ അങ്ങോട്ട് പോയതേയുള്ളൂ. അതുകൊണ്ടാ ഞാൻ വിളിക്കാൻ താമസിച്ചത്.
പിന്നെ. എല്ലാം അ രാവിലത്തെ എല്ലാം ആയല്ലോ ല്ലേ?
ആ രാവിലത്തെ എല്ലാ ആയി. ഇനി നമ്മക്ക് കഴിക്കാനുള്ള ഇനി വീണ്ടും വെക്കണം. മു കേറണം. അല്ല ദോശയായോണ്ടേ ഞാൻ അന്നേരം ഉണ ഉണ്ടാക്കി അങ്ങ് വെക്കത്തില്ലടേ. അങ്ങെ തണത്ത് പോയിത്തില്ലയോ? ഉം ഉം ഇനിയിപ്പം
ല്ല.
ആഹ്. ചോറൊക്കെ ആയി ചോറൊക്കെ ആയി ഉം ചോറും എല്ലാരുടേ ആയി. അത് കൊഴപ്പല്ല. അതൊക്കെ ആയി. ഇനി ബാക്കി പണികൾ ഇല്ലയോ തൂപ്പും ഭായും
ആഹ്. സ്കൂള് പ്പ സ്കു ള് ണ്ടൊ? പനിയുടെതായിട്ട് ള്ളെ ഉണ്ടോ?
ആഹ്. മാസ്കോക്കെ വെച്ചാ ഞാൻ വിട്ടേക്കുന്നത്. ഇന്നാള് അവര് പറഞ്ഞായിരുന്നു മാസ്ക് വെച്ചേ വിടാവൂന്ന്! അതിന്റെ പിറ്റേന്നാ ഇതിങ്ങൾക്ക് പനിയായത്! എന്ത ആ മാസ്ക്. നിർബന്ധമായിട്ടും വെക്കണെന്നും പറഞ്ഞോണ്ട് ആ ഞായറാഴ്ച അതോ ശനിയാഴ്ചയങ്ങാട്ടെ മെസ്സേജ് വന്നായിരുന്ന്.
അതെ
ശനിയോ, ഞായറോ അന്നായിരുന്ന് ഇത് ങ്ങക്ക് രണ്ടിനും പിന്നെ പനിയായി പിന്നെ ഇന്നല്ലേ പോന്നേ മാസ്കും വെച്ചാ വിട്ടേക്കുന്നെ എടുത്ത് കളയാതിരുന്നാ മതി ഞാൻ പറഞ്ഞ് അല്ലല്ല എല്ലാരും എല്ലാരും വെക്കണൊ?
ഈ മാസ്‌കും മൂക്കുമ്പോട്ടീരി
ആ അല്ലെ എല്ലാരും വെക്കണം! കാരണം പിടിക്കാതിരിക്കൂടെ ഇത് വെച്ചാലേ ഇത് പിന്നെ നയൻ്റി ഫൈവ് അല്ല മറ്റേതാ സാദാ മാസ്ക്കുണ്ടല്ലല്ലേ? ആ നമ്മുടെ മറ്റേ പക്ഷെ പിറ്റ അവന് വലുതും അവക്ക് ചെറുതുവാ
അത്
ആ നീളന്റെ നീലയല്ല! അവക്ക് വെള്ള കളറും അവന് ബ്ലാക്ക് കളറും.
നയന്റി ഫൈവ് ആന്ന്.
അല്ല നെയന്റിഫൈവ് അല്ല നയന്റി ഫൈവ് ആയിരുന്നങ്കി ഇരുന്നേനെ ഉം ശ്വാസംമുട്ടത്തില്ല ഇത് പിന്നെ കൊഴ പ്പല്ല ഇതുപോലുള്ളതാ ഞാന് ആം പിന്നെ മെഡിക്കസ്റ്റോറിൽ ന്യായവിലഎന്ന് അന്ന് അന്ന് ഞാനും കൊച്ചും കൂടെ പോയപ്പോഴേ ഞാൻ പറഞ്ഞഞ് വലുതും ചെറുതും മാസ്ക് മൂന്നെണ്ണം വെച്ച് തരാൻ പറഞ്ഞ് അവരപ്പോ എടുത്തു തന്നെ നമ്മള ഇതിപ്പോ എങ്ങനെയുള്ളതണന്നുംഞാൻ നോക്കീല്ല
അതൊന്നും കുഴപ്പില്ല വാ
ആഹ ആ ഉള്ളു ഉള്ളു ഉള്ളു ആ ഇതാകുമ്പോ ഇല് ഇരുന്നോളും കേട്ടോ. കറക്റ്റ് ഇതാണെങ്കി ഇരുന്നോളും കുഴപ്പോംല്ല.
വല്യ ലൂസാ
ആ അല്യ ലൂസാ ഇച്ചിരി ഇതാണ്ട് ഇവിടെ അടുത്ത ഒരു കൊച്ച് നിന്ന് ഇപ്പം സെന്റ് മേരീസിലെയാ അപ്പം പോന്ന് അപ്പം അതിന്റെ ആന്നേ ച്ചിരിലൂസാ.
അതല്ലെങ്കും പ്രശ്ന അ ഊരി പോവാ എപ്പോഴും മടിച്ചോണ്ടിരിക്കണം!
ആ ഊരി പോയി അത്....
ഈ വെള്ളത്തിന്റെ മറ്റേ പട്ടാഴി വടക്കേക്കര വന്നത് ശീഗല്ല
ആന്നോ എന്തുവാ വെള്ളത്തിന്റെ?
ശിഗല്ല രോഗം പട്ടാഴി വടക്കാകര റിപ്പോർട്ട് ചെയ്തു
ഓ ശിഖല്ലയോ ഓ അപ്പൊ ഇവിടത്തെ കണ വീട്ടിലൊക്കെ ഇച്ചിരി ക്ലോറിൻ വാരി ഇടണം ഞാൻ എന്നും പറയുന്നെയാ.
വീട്ടുകാരൊക്കെ വന്നായിരുന്നു ബീച്ചിങ് ഇട്ടോ എന്നൊക്കെ ചോയിച്ചായിരുന്നു
ആ ഇവിടെ ബ്ലീച്ചിങ് ഇട്ടിട്ട് കുറെ നാളായടെ ഇനിയിപ്പം പറയണം
കുടിക്കല്ലെ അതിലൊക്കെ ഈ വെള്ളം ഇല്യോ പച്ചവെള്ളം ഇല്യോ പ്പ അതിന്റെ അകത്ത് ഈ വെള്ളത്തിലാണ് ഈ ശിഖല്ല ഉം വയറളക്കമാണ് മെയിൻ ഛർദില്
ഓ ഓ ഓ ചർദിലും വയറളക്കോ ഉം ഞാൻ പറയുന്നീ പച്ചോളം ഒന്നും കുടിക്കരുതേ പറയുന്നു എന്നും വിചാരിക്കും ഈ ബ്ലീച്ചിങ് പൗഡറെ ഇനി ഇച്ചിരി കലക്കി ഒഴിക്കണോന്ന് വരുമ്പോ നാളെ ആവട്ടെ
ആ കൊറച്ചളവ് ഇട്ടാൽ മതി ഭയങ്കര വിട്ടാ ചെവ എന്നാ അതെ ചെവയാ കൊറച്ചിട്ടാ മതി
ആ ഇച്ചിരിയിട്ട് കൊടുക്ക് ഇച്ചിരി ഇട്ട് വെക്കാം എന്തോന്നാലും നമ്മള് നാളെ ട്ട ഞാൻ പറയുന്നേ ഇച്ചിരി എടുത്ത് ഇടണേ ഇടണേ വേട്ട ആ അന്ന് പത്ത് കൊണം ഉന്തണം ഇന്നാലെ ഓരോന്ന് ചെയ്യും അല്ല ഇവിടെ ഇരിക്കും വേറെ അവരുടെ കാര്യങ്ങള് ചെയ്തോണ്ടിരിക്കുടെ
പിന്നല്ലത് കൂടുതലായിരിക്കും വർക്കിന്റെ അതും ഇതൊക്കെ
ഓ ഇവര് വേറെ പണികൾ അവരുടേതായ കൊറെ പണികളൊക്കെ ഉണ്ടല്ലോ
ആ ഇവർക്ക് പിന്നെ എന്തേലും ചൊറിഞ്ഞോണ്ടിരിക്കുന്ന പണികളൊക്കെണ്ട്
പിന്നെ ഇത് ഒന്നി ഇവിടെ വന്ന് ഒന്നീ കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലും ക്കെയായിരിക്കും അതൊക്കെ എന്തുവാ ആർക്കറിയാം ആ ഈ എന്തോക്കെയോ വീഡിയോ ഇടിലോ ആ ഏതാണ്ടൊക്കെയാ അല്ലെ പിന്നെ മറ്റേ ഇൻസ്റ്റ കൊണ്ടിരിക്കും അഹ് ഫോണ് നോക്കിക്കൊണ്ടിരിക്ക അതന്നെ പണി പിന്നപ്പംനമ്മള് നല്ല നല്ല പോലെ പിന്നെ ഉന്തണം ഒരു മൂന്നാല് തവണ പറയണം അത് ചെയ്യ് അത് ചെയ്യന്ന് പറഞ്ഞ അന്നരോ പിന്നെ ഒന്ന് ഉണരുന്നേ ആ അപ്പഴും പിന്നെ ചെയ്യ് ഉം അല്ല പിന്നെ എന്തെങ്കിലും ഇലക്ട്രോണിക് അതുപോലെയുള്ള വർക്കൊക്കെ ആണെങ്കിൽ നമ്മള് ഒന്ന് രണ്ടു തവണ പറഞ്ഞൽ അത് പിന്നെ നോക്കും കേട്ടോ എന്തേലെക്കെ പ്രിപ്പയർ ചെയ്യാനാണ്
ശരിയ
ഉം ഉം അല്ലേ പിന്നെ ഇവിടെ ഒറ്റ ഇരുത്തിയാ കെട്ത്തിയാ അത് നോക്കി ഇങ്ങനെ ഇരിക്കും
പിന്നെ പെറകോട്ട് സ്ഥലവുണ്ടോ വീടിന് പെറകോട്ട് വീടിന്റെ സ്ഥലം ഉണ്ടോ
ആ ഇത് മൊത്തത്തി ഇത് ഞാൻ പറഞ്ഞില്ലേ അമ്മേടെ കുടുംബ വീടിന്റെ സ്ഥലവാണ്ടേ ഒരോക്കറിപൊറത്ത് സ്ഥലവുണ്ട് ഇത് ഇവിടെ ആഹ ഇങ്ങനെ കെടക്കുവ അത് മാമന്റെ വീട് തൊട്ടപ്പറത്ത് അതിപ്പം വാടകയ്ക്കൊന്നും കൊടുക്കാതെ കുടുംബ വീട് അതിന്റെ മിറ്റത്തോട് ചേർന്ന് ആ മതിലൊക്കെ കെട്ടിയ ഈ ഈ വീട് വച്ചേക്കുന്നത് ആഹ് ആ മതിലന്ന് പറഞ്ഞാ ചുറ്റും കെട്ടിയിട്ടില്ല ഫ്രണ്ട് കെട്ടിയിട്ടുണ്ട് ബാക്കി വശം പിന്നെ വല്ല ഉയർന്നു നിൽക്കുവട്ടോ തിട്ടായായിട്ടെ
ആഹ
തിട്ടേ
ആ തിട്ടയായിട്ടേ ആ
ആ ആ തിട്ട കെട കെടന്നോണ്ട് അവിടെങ്ങ് കെട്ടേണ്ട കാര്യവില്ല ആ രണ്ടു മൂന്ന് വശം കെട്ടിയിട്ടുണ്ട് ബാക്കി വശം കെട്ടിയിട്ടില്ല ആ അങ്ങനെ ഇങ്ങനെ ഇതൊരു കോമ്പൗണ്ടായിട്ട് കെടക്കുവാ അപ്പം ഫ്രണ്ടിലോട്ട് റബ്ബറാ താഴ്വശം അവിടുണ്ട് പിന്നെ മേലെ വശം ഉണ്ട് അങ്ങനെ ഉണ്ട് പൊറക് വശം കൊറവാ കൊറച്ചേ ഉള്ളൂ
ആഹ കൃഷിക്കെന്നും ധാരാ അയ്യൻ പോലെ ഇല്ലാത്തോണ്ടോക്കത്തില്ലായിരിക്കും
ആ താഴെ അയ്യം പോലെ ഉണ്ട് താഴെ റബ്ബറാ അയ്യം പോലെ കെടപ്പുണ്ട് ഉം ഉം ഇതിങ്ങനെ ഒറ്റ ഇതായിട്ട് അങ്ങ് കെടക്കുവാ പിന്നെ ഇത് ഉം വീ വീട് മാ ത്രം കോമ്പൗണ്ട് ആയിട്ട് തിരിച്ച്
ഉം ഉം അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടോ
ആഹ് അടുത്തടുത്തന്ന് പറഞ്ഞ അടുത്ത് ആ ഉണ്ടടേ ഇത് ഇച്ചിരി ഇടിച്ച് താത്തക്കിയ വെ ച്ചെക്കുന്നേ കേട്ടോ.
ആ കൊറച്ച് അല്ലായിരുന്നേ അവരുടെയൊക്കെ വീടിന്റെ ലെവലിൽ നി ന്നേനെ ഏ അങ്ങനാന്നെങ്കി ഒറ്റ മിറ്റം പോലെ കെടന്നേനെ ഇതിപ്പോ അവരൊക്കെ കുന്നേലാ നിക്കുന്നേ മേളില് നിക്കുന്നു നമ്മള് താഴെ നിക്കുന്ന്. ഉം ആ അടുത്ത് വീടുണ്ടറേ
ഉം അവരൊക്കെ എങ്ങനുണ്ട് സഹാരണം അടുത്ത ആൾക്കാരൊക്കെ സഹകരണം എങ്ങനുണ്ട്
ഉം കൊഴപ്പമില്ല മ്മള് ആവശ്യത്തിനൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്
മയം ഉള്ളോരൊക്കെ
ആ ഇവിടെ രണ്ടടത്തൊക്കെ ഇച്ചി പ്രായം ഉണ്ടറേ അമ്മടെയൊക്കെ പ്രായം ഉള്ളയാ എന്ന് പറഞ്ഞാ അവരുടെ ഏജ് ഗ്രൂപ്പീ ഇവിടെ വന്നോരാ അവരുടെ കാലഘട്ടത്തിൽ വന്ന് ഇപ്പൊ അവർക്കപ്പം പ്രായം ആയില്യോ? ആഹ് അവരുടെ മക്കളൊന്നും കെട്ടിയില്ലടേ. ഇപ്പോയീ ചെറക്കന്മാരാ രണ്ടെണ്ണം അപ്പൊ അവര് കെട്ടി പിന്നെ തൊട്ട് മേലെപ്പുറത്തൊരു ഇതുണ്ട് അവര് പിന്നെ മരിച്ചൊക്കെ പോയായിരുന്നു അവ് ക്യാൻസർ ആയിരുന്നു അവരുടെ മോളും മോനും ഒണ്ട് ആ ചെറുക്കന്റെ കല്യാണാ ഇനിയിപ്പോ. അവൻ പോലീസിലാ
ഉം വിളിക്കല്ലോ ആ കല്യാണം അപ്പൊനി വരുവല്ലോ വി
ആ ഓഗസ്റ്റിലുണ്ട് ഓഗസ്റ്റില് അത് നീ നോക്കിക്കൊണ്ടിരിക്കുവ അങ്ങ് പോവാ.
ഉഹും ഉം
ആഹ് ഒത്തിരി ദൂരയാ എട്ടോ ആ അപ്പൊ ആ പെങ്കൊ ച്ചു ആയിട്ട് ആ പെ ഏ് പെണ്ണും ഇവിടെ ഒണ്ട് പെണ്ണും കല്യാണം കഴിച്ചൊക്കെ ഇവിടെ ഉണ്ട്. ആ രണ്ടു മക്കളും ഉണ്ട് അ പ്പൊ ആ പെണ്ണു ആയിട്ട് നമ്മുടെ ഇല്ല അവക്കുള്ള പ്രായം അവളെ കായിലും എളയതാ പെൺ കൊച്ച്. ആ ആഹ് അതു ആയിട്ട് നല്ല ഇതാ എന്തേലും കാര്യത്തിനൊക്കെ അവരോടാ പിന്നെ.
ആ അതെയാ എന്തേലും പോലെ ആരേലും വേണല്ലോ ഉം
ഇപ്പൊ അവരു ആയിട്ടാ നമ്മള് വല്ല്യ അടുപ്പം എന്ന ഇവരു ആയി
ഉം ല്ലേലും സമയേ ഇല്ലേലോ അവരെ കാണാൻ തന്നെ ഇവടെ.
ഓ ഇത് പിന്നെച്ചിരി താഴെയും കൂടെ നിക്കുവാടെ പിന്നെ അവര് അവരുടേതായ പണി കളിൽ മുഴുകുന്നു നമ്മള് നമ്മു ളുടേതായ പണികളിൽ മുഴുകുന്നു. പിന്നിയിലേ പുള്ളേര്യൊക്കെ കൊണ്ടുവാനും കൊണ്ടുവരാനും ഒക്കെ വരുമ്പം ഈ ആൾക്കാരുകളെ കാണും ഉം സംസാരിക്കും ഒക്കെ ചെയ്യും.
ഉം പിള്ളേരെ അങ്ങ് മേളിൽ കൊണ്ടു വിടുന്നതന്നെ ഒരു പാടാ
ആ മേളിലല്ല താഴോട്ട് ഈ തൊ ഇതിന്റെ വീടിന്റെ തൊട്ടു ബാക്കി കൂടെ ഞങ്ങടെ പഴേ വഴിയുണ്ട്. കേ ട്ടോ അതിലേ കൂടെ വണ്ടി കേറി വരത്തില്ല. അപ്പൊ അതിലേ കൂടെ ഷോർട്ടാ പെ ട്ടന്നങ്ങ് റോഡി ഇറങ്ങാം. ആ ആ അതിലേക്കൂടെ അവിടെ ആ ഈ ആൾക്കാരൊക്കെ കൂ ഉള്ള സ്ഥലം.
ഉം
ഇവരുടെയൊക്കെ വീടിന്റെ എടയ്ക്കു എ് എടുത്തൂടാ ഈ പോന്നത്.
ആ മറ്റത് വേറെ ദൂരം ആയിരിക്കുംല്ലേ നല്ലം.
ആൾക്കാരുള്ള എറിയെ കൂടെ നമ്മൾ ഈ ഷോട്ട് നേ പണ്ടത്തെ വഴി കെടന്നത്. ഈ വണ്ടി വരുന്ന വഴി കൂടെ ആളൊന്നും വലുതായിട്ടില്ലടെ അത് ഇച്ചിരി. ആഹ് അത് ഇച്ചിരി കയറ്റവും എറക്കവും ഒക്കെ ഉള്ള. ഒരിതാ ആ നമ്മൾ അങ്ങനെ ആ വഴി അങ്ങനെ പോത്തി പോയാലും പാടാടി. കേറ്റവും ഇറക്കവും നമുക്ക് ക്ഷീണം വരും.
ഈ ബായ്ഗ് തന്നെ ലോഡുണ്ട് തൂക്കികൊണ്ട് എവിടെ വരെ പോകും.
അതുണ്ട് ഉം.
ആ ഇപ്പൊ ബാക്കി പഠിച്ചൊക്കെ തുടങ്ങിയോ?
ഓ ഇനിയിപ്പം നോക്കണോടി ഇടെ ഇന്നലെ ഞാനൊന്ന് എടുത്തി. അപ്പഴതേനും എനിക്ക് ഉറക്കം വന്ന്. അപ്പഴ അ അവിട വെച്ച് അതങ്ങ് ഉറങ്ങി. ആ ആ അതങ്ങ് ഉറങ്ങി. ഇനിയിപ്പം ഇന്ന് ഇനിയിപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. ഇത് കൊറച്ച് ഇത്. വേണം പിന്നെ വേണം ഒക്കെ നോക്കാൻ ഒന്ന് മാക്സിമം.
ടക്ക് നോക്ക ഉം
ആ മാക്സിമം ഞാൻ ഇത് ഇതിൽ തന്നെ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണോന്ന വിചാരം.
ഇന്ന് കൊണ്ടല്ലേ പറ്റോന്ന് നോക്ക്. അതുകൊണ്ട് നാല് റൗണ്ട് അഞ്ച് റൗണ്ട് ഒക്കെ എടുക്കാങ്കിൽ ചെലപ്പം പറ്റുവായിരിക്കും. തീരുമെന്ന് തോന്നുന്നു ആ എനിക്ക് തോന്നുന്നു. എൻന്റെ അതേ ഇതിലാ.
ഇപ്പം തീരും ഇതിനി മൂന്നെണ്ണം കൂടെയള്ളൂ. പിന്നെ ബാക്കി പഴയത് കടപ്പുണ്ട് അതും കൂടെക്കെ നോക്കണം.
എനിക്കൊന്ന് പഴയതാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പഴ അത് ഇരുപത്. ഇത് മു മുപ്പതാണെന്ന് എനിക്ക് തോന്നുന്നു.
ആ പഴയതും കൂടെ എനിക്ക് ഒക്കുവാന്നേ ഞാൻ അതും കൂടെ ചെയ്യൂടി. കാരണം ഇതിൽ ഒത്തിരി. എനിക്ക് പത്ത് എണ്ണാത്തി ആ കൂടുതൽ ഇതായിക്ക ട്ടാ
അപ്പ പിന്നെ ഇന്നത്തോട് കൂടി ഇത് തീർത്തുകൊണ്ട്. മറ്റേത് തുടങ്ങാൻ നോക്കണം.
ആ മറ്റേത് തുടങ്ങിയാൽ ഒരു രണ്ട് ദിവസം കൊണ്ടേ. എന്തെങ്കിലുമൊക്കെ ആവുന്ന ആവട്ടെന്ന് വിചാരിച്ച്.
അത അങ്ങെനെ ചെയ്യല്. ഉം
ആ എന്നാ ശരിയടി.
ആ എന്നാ ശരിയാ.
ആഹ ശെരി വെച്ചേരെ.